ഹയ് എന്താ പരിപാടി?
എന്താ ഞാങ്ങനെ ചായ കുടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. ഇവിടിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ വെറുതെരിക്ക. അപ്പൊ രാവിലത്തെ ക്ലാസും കാര്യായിട്ടിങ്ങനെ. ന്താ പരിപാടി?
അതെ അതെ ഞാനിപ്പോ ഫോണിൽങ്ങനെ നോക്കിയിരിക്കായിന്നു അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞാലല് മഞ്ഞപ്പിത്തും മറ്റു അസുഖങ്ങളൊക്കെ പടർന്ന് വന്നരിച്ചുക കൊണ്ടിരിക്കുകയാണല്ലോ മഞ്ഞപ്പിത്തൊക്കെ പകരാൻ ചാൻസ് കൂടുതൽ ജലത്തിലൂടെയാണ് പറയത് ഇപ്പത്തെ അധിക സ്ഥലത്തും മഴ അധികം വർഷിക്കുന്ന തോട് അതുകൊണ്ട് തന്നെ അധിക ചലവും മല മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യണ് ഇപ്പ ഉള്ളത് ആരും ആളുകളൊന്നും ഏ ജലം ശുദ്ധിയായി ഏർ നിലനിൽക്കാൻ ആരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഏ തോന്നുന്നു അസുഖങ്ങളൊക്കെ പടർന്ന് വന്നിരിച്ചുകൊണ്ടിരിക്കയാണ്
അതെ അത് നിങ്ങങ്ങള് പറഞ്ഞ കാര്യം കേട്ടെ കാരണം അവനും ഇപ്പൊ ഇവിടെങ്ങനെ ചെറിയ ച മയ കാലം തുടങ്ങിയപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരുഷയൻ കാരണം നമ്മളിങ്ങനെ അറിയ മഴയില്ലാത്ത സമയത്ത് നമ്മള തോടുകളാണെങ്കിലും പക്കത ഒരു വള്ളംമല്ലെങ്കിൽ മാളുകൾ ഉണ്ടാവും അവരുള്ള കയ്യിലുള്ള വേസ്റ്റുകള് മറ്റുള്ള മാലിന്യങ്ങളൊക്കെ അത്തരം ആ ഒരു വള്ള ആ ഒരു തോട്ടിലേക്ക് ഇടും എന്നാൽ പലപ്പോയും മഴക്കാലൊക്കെട ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരുമ്പോ ആ ഒരു അതിലുള്ള മാലിന്യം വേസ്റ്റ് ഒക്കെ ത്തഴകി പോയിട്ട് അത് ജനവാസ മേഖലയിലേക്കൊക്കെ എത്താണ് ഇതിനെ ഏറ്റവും വലിയ ഒരു ഉദാരണ വച്ചാ നുക്കാ വെള്ളപ്പൊക്കത്തി സയത്തക്കെ അപ്പോൊ രണ്ടായിരത്തി പതിനെട്ടില് നമ്മള് നമ്മെ വെള്ള പൊക്കേണ്ട സമയത്ത് നമുക്കറിയാം അന്നൊക്കെ ഇത്തരം മാലിന്യങ്ങളെ ഒരുപാട് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് മാലിന്യങ്ങള് പൊന്തിട്ട് വീടുകളുടെ ഉള്ളിലേക്കൊക്കെ പലപ്പോഴും കയറി പിന്നെ ങ്ങള് പറഞ്ഞൊ കാര്യം വെച്ചാല് മലിനീകരണം ജനമലിനീകരത്തിൽ വലിയൊരു ശ്രദ്ധിക്കേണ്ട വിഷയം എന്തപ്പോ ഒരേ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ചോ കാരണം പലപ്പോഴും ഇന്നിപ്പോ സംഭവിക്കുന്ന പല രോഗങ്ങളുടെ വ്യാപ കുന്ന രോഗങ്ങൾ പറയാ ശിഖര പോലുള്ള പല രോഗങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെ ഒരുപാട് രോഗങ്ങളൊക്കെ ഇത്തരം രോഗങ്ങളൊക്കെ വള ഈ പകർച്ചക്ക് തന്നെ കാരണമാകുന്ന ഇത്തരം ജലത്തിലൂടെ തന്നെയാണ് പല അസുഖങ്ങളും അപ്പോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയില കൂടെ മനസ്സിലാക്കാന് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണം അല്ലായെങ്കിൽ ഇതിന്റെ ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മളെ തന്നെ ഉണ്ടാവല്ലോ ഇപ്പൊ ഇത് വള്ളം മനുഷ്യർക്ക് ഏറ്റ അടിസ്ഥാന കാര്യം വെള്ള കാരണം നമക്കറിയാം എന്തിന ഇപ്പ വള്ളം വേണം പക്ഷെ ഇതിന്റെ പ്രയാസം നമ്മൾ തന്നെയാണ് ഇപ്പൊ ഇന്നിപ്പോ വളർന്ന വരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഫാക്ടറികളൊക്കെ അവര് ഉല്പാദിപ്പിക്കുന്ന ഏ് മിനമായ വള്ളങ്ങളൊക്കെ ഇതിൽഴക്കി വിടുക അതൊക്കെയാണ് ഞാൻ മനസിലാക്കുന്നത് ഇതിന്റെ ഒരു നശിപ്പിക്കാനുള്ളത് കാരണം അപ്പൊ എല്ലാവരുടെ പ്രവർത്തിക്കാനാട്ടോ അപ്പൊ നമ്മള് മാത്രല്ല അപ്പ അതിന്റെ പ്രയാസം മനുഷർക്ക് മാത്രല്ല അതിനോട്ണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അതില് താമസിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ മൃഗങ്ങള ഉദ്ദേശച്ച് ഒരുപാട് തരത്തിലുള്ള ഈ ജനജീവികളുണ്ടോ മീനുകളാ തുടങ്ങിയ ഇതിനും ഇതിന്റെ രീതിയിലുള്ള പ്രയാസം ഉണ്ട് എന്നണ് എന്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് എന്താണ് വിശയത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് മലിനീകരണം ഉണ്ടാവുന്നത് ങ്ങളെ കാഴ്ചപാടെന്താ
മലിനീകണ ഉണ്ടാന്ന് വെച്ചാല് ഇപ്പൊ ആള്കള് ഇപ്പൊ ഈ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് ധാരാളം വേസ്റ്റുകൾ ഉല്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കട കാരണം പ്ലാസ്റ്റിക് അല്ലാതൊയിട്ടും ഒരുപാട് വേസ്റ്റ് വേസ്റ്റുകൾ ഉപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലാണത് അതായത് അപ്പൊ ആളുകള് അത് ഇടാനുള്ള വേസ് ഇട്ട വെക്കാനും സൂക്ഷിക്കാനുംള്ള ഒരു സംവിധാനം ആളുകളട്ത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവര് അവിടെ ഇവിടെയും കാണുന്നടുത്ത് വലിച്ചെറിയുകയും ഏ കൃത്യമായി അതിനെ ഏഹ് സ്ഥലത്ത് ഇടാതിരിക്കുകയൊക്കെ ചെയ്തായിട്ടെ പിന്നെ ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ്ട് പുഴകളിലും തോടുകളിലും കടലുകളിൽ വരെ ഉപേശിക്കുന്ന ആളുകളുണ്ട് അപ്പൊഞ് അവിടുന്ന് വെള്ളം എടുത്ത് ഹ് അവിടുത്തെ വെള്ളം അശുദ്ധമാക്കിയാണ്ട് ഇപ്പഴത്തെ കാലത്ത്ന്ന് പറഞ്ഞ പിന്നെ ഈ അശുദ്ധ ശുദ്ധല്ലാത്ത വെള്ളവും ശുദ്ധിയാക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഇപ്പൊ നിലവിലുള്ളത് കൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവൂല എന്നല്ല അതിപ്പ ഞമ്മളെ വീട്ടുകാരൊക്കെ അത് ബാധിക്കും ഈ കമ്പനികളൊക്കെ ചില കമ്പനികൾ അങ്ങനെ ഈ വാട്ടർ ബോട്ടിലൊക്കെ തരുന്ന കമ്പനികളൊക്കെ ഇങ്ങനെ വെള്ളം ചില മലിനമായ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച കാണ്ട് അങ്ങനെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എൻന്റെറെ നാട്ടെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മലിന കക്കൂസ് മലിന പ്ലാന്റ് കയറാണ്ട് ഒരു സംവിധാനം വരുന്നുണ്ട് പക്ഷെ അതിന് എത്രോ മീറ്റർ അകലം വണം വേ വീടുകളിൽ നിന്നും എത്രോ മീറ്റർ അകലെയാണ് അത് വേണ്ടത് എന്നാല വീടുകളിലെ ആഹ് നാട്ടുകളിലെ ആൾ നാട്ടുകാർക്ക് തന്നെ അവിടുത്തെ അവരുടെ കിണറുകളിലെ വെള്ളമൊക്കെ മലിനമാകാതെ നല്ല രീ ശുദ്ധമായ വെള്ളം കുടിക്കാനും അതുകൊണ്ട് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ അവരുടെ പ്രശ്ന എന്താച്ചരി മനുഷ്യന്മാരൊക്കെ ചില മനുഷ്യന്മാർട്ടോ ഈ ചില നേരത്തെ സോർത്തരകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം എന്താ ച്ച അവര് ആ വീടുകളും അവിടുത്തെ നാട്ടുകാരൊന്നും അവര് നോക്കുന്നില്ല അവരെന്താന്ന് വെച്ചാല് അവര് അവരുടെ ആ കക്കുസ്മാലി അവിടെണ്ടാക്ക അ ആളുകക്ക ബുദ്ധിമുട്ടുണ്ടാവില്ലന്ന് പറയണാണ് അങ്ങനെ അത് ആ പ്ലാന്റ് അവിടെ വന്നന്ന് വെച്ചാല് ഈ നാട്ടുകാടെ അവസ്ഥ ഇതായിരിക്കും കാരണം എന്താ വെച്ചാല് അവിടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങി ഇവരുടെ വെള്ളത്തിലെ കിണറുകളിലേക്കും അവിടെ കുളത്തെ കുളങ്ങളിലേക്കും തോടുകളിലേക്കൊക്കെ എത്തി അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെയായി ആളുകൾ രോഗബാധിതരായി മഞ്ഞപ്പിത്തും അതുപോലെ മറ്റു മാരക മായ രോഗങ്ങളൊക്കെ വന്ന് അവരും ഏ അവരുടെ മരണം ഏ നേരിടേണ്ടി വരും അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാാന് ഒരു സംവിധാന്യ തള്ളാനായിട്ട് വേ സംവിധാനം ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്
അത് നിങ്ങള് പറഞ്ഞ കാര്യാണ് ഒ എന്റെ നാടിന്റെ പരിസരത്ത് ഇത്ര ഒരു പദ്ധതി വന്നിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും ഇതൊരു പൈസ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് പലരും ഇതിനോട് വല്ല്യ അവർക്ക് അറ ഇതിന്റെ പ്രത്യാകത എത്രത്തോളം ഇത് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാന്ന് അവർക്ക് മനസ്സിലാ പക്ഷെ എന്താ വച്ചാൽ പൈസ എന്ന ഒരാളെ സംബന്ധിച്ചിടത്തളം അവർക്ക്ന് വേറെ എന്തുണ്ടായാലും കാര്യല്ല പൈസണ്ടായി പിന്നെ അവന് അതൊക്കെ മറക്കണം അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ചിയ വലിയ കാര്യ അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ ഇത് മനസിലാക്കി ജലം ശുദ്ധിയക്കണം അപ്പൊ നമ്മുടെ നാട്ടിൽന്നൊക്കെല്ല ഒരുപാട് രീതിയില് ഇത്തരം ഒരുപാട് മലിനമായ വള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അ അതിനൊരിക്കലും നേരിട്ടാണ്വി ഒഹിക്കുന്നന് പകരം അതിനെ ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം പക്ഷെ അതിന് മനസിലാക്കുന്ന കൃത്യമായൊരു ജനവാസ മേഖല അല്ലാത്ത ഒരുപാട് ഒഴിഞ്ഞ പ്രദേശൾണ്ട് നമുക്കറ നമ്മുടെ നാട്ടില് എത്രത്തോളം ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ട് പല സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരം സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും അല്ലെങ്കില് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവലേ നമ്മള നമ്മളക്ക്‌ ന്നെയാണ് കാരണം ഇത് ഇങ്ങെ പറഞ്ഞ ഇത്തരം ഈ ജനമലിനീകര ഒരുപാട് എന്താറയ ഒരുപാട് തരത്തില് ഫാക്ടറികൾ കാര്യ കാര്ങ്ങൾ അവൊക്കന്നെറ ഒരുപാട് ഫാക്ടറികളുണ്ട് അപ്പ ഈ ഫാക്ടറികളൊക്കെ അെ അവരുടെ ഇത്തരം മാലിന്യങ്ങള ഇത്തരം മലിന വള്ളത്തെ കൃത്യമായിട്ട് ശേഖരിച്ചിട്ട് അതിനെ സംസ്കരിക്കാനുള്ള ഒരു പദ്ധതികളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാണം അത് ഞാൻ അംഗീകരിക്കുള്ള പക്ഷെ അത് വരുന്നുന്നത് ഇടെയിരിക്കണച്ച ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിൽക്ക കൊണ്ടുവരണം പിന്നെ ഞാ മനസിലാക്ക ഇത് ഏറ്റവും ബുദ്ധമട്ടണ്ട വിഷ്യം വെച്ചാൽഈ പ്ലാസ്റ്റിന്റെ ഒരു ഉപയോഗമാണ് പ്ലാസ്റ്റിക്കാണ് ഇത ഏറ്റവും വലിയൊരു ഒരു പ്രയാസം തടസ്സം ഉണ്ടാക്കണം ഇത്തരം ഈ ജല മലിനീരത്തിന് പലപ്പോഴും നമുക്കറിയാം നമുക്ക് ഒരുപാട് ക നമക്ക് എല്ലാ കിട്ടുന്ന വസ്തുക്കും ഇപ്പൊ കു പ്പി ആയാലും എ കവറുകളൊക്കെ അതൊക്കെ നമ്മളെന്ത്തു ചെയ്യും നമ്മുടെ ഉപയോഗത്തിന് ശേഷം അത് നിലത്തെറിയും- പിന്നീട് എന്തേലൊക്ക ഒരു മയക്കാല കായി കഴിഞ്ഞാല് ഈ വള്ളം വെള്ളം വന്നിട്ട് അത്ങ്ങട്ട് ഒലിച്ചു പോയിട്ട് എവിടെയെങ്കിലും തോടിലോ അ ജലാംശയ ജലാശയത്തിലൊക്കെ അതുകൊണ്ട് പൊന്തി കിടക്കുക അതിലുള്ള മീനുകൾക്ക് ബുദ്ധിട്ടാകും. പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ പല അസുഖും പ്രത്യേകിച്ച് വരുന്ന അസുഖങ്ങളാണ് ഈ മഞ്ഞപ്പീത്തം പോലെ അസുഖങ്ങൾ മഞ്ഞപ്പീത്തം. തുടങ്ങിയ അസുഖങ്ങളൊക്കെ വ വരാനുള്ള വലിയൊരു കാരണം ഇത്തരം രീതിൽ മലിന്യമായ വെള്ളാണ്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണില്ല അല്ല അത് നമ്മള് മനസ്സിലാക്ക നമ്മള് നമ്മള്ച്ചെ ചെയ്യുന്ന പ്രവർത്തനം ഒക്കെ നമുക്ക് എന്തെകിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നേ അപ്പോ ഇത്തരം ഞാൻ മനസ്സിലാക്കുന്ന കാര്യന്തേച്ചാൽ ഈ ജലസംരക്ഷണം തന്നെയാണ്. അപ്പൊ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് വ്യവസായ സ്ഥാപനങ്ങൾ കൃത്യമായ രീതിയിലൊരു സംവിധാനം നമ്മുടെ നാട്ടിലിൽ കൊണ്ടുവരണം അപ്പോ ഇത്ര നമുക്കറിയ ഇതിനെ കൊടു ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അതില് പുറത്തുന്ന് ജലത്ത് സംസ്കരിക്കാനുള്ള രീതിക്കെ ചോദിച്ചിട്ട് വേണം ഒരു ലൈസൻസ് കാര്യങ്ങൾ നൽകാ അല്ല എങ്കിൽ അവര് അവിടെ എവിടെയെങ്കിലും ഒയിക്കിവിടും അപ്പ മ്മക്കതറിയ നമ്മുടെെ നാട്ടില് പലപ്പോഴും രാത്രികാലങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ആളുകള് അനധികൃതമായിട്ട് നമ്മുടെ തോടുകളിലൊക്കെ മാലിന്യ വെള്ളം ഒഴിക്കിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇരുട്ടിന്റെ മറവിൽ ആരും കാണാതെയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ പുലർച്ചെഴക്കുമ്പോ അവിടെന്ന് വാസനയും ജനൾക്ക് നടക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ തടയണം ഇതിനൊക്കെ ഇത്ര ആളുകളൊക്കെ കൺ പുടിച്ചിട്ട് അവർക്ക് കൃത്യമായ നടയില് പണിഷ്മെന്റ് സ കൊടുക്കണം. പ്രത്യേകിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു രീതിയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അല്ലെയെങ്കില് അവരിത്രയും സ്വഭാവങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും അത് സമുദായത്തിന് തന്നെ വലിയ രീതിയിയില് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് വിഷയത്തിൽ വേറെന്താണ് പറയാനുണ്ടോ?
എനിക്ക് പറയാനുള്ളത് എച്ചാല് ഈ നമ്മുടെ പുയകളൊക്കെ അയ് ഇന്നത്തെ കാലത്ത്- പുയകള് ഇപ്പ നമ്മള് നോക്കിയ മനസ്സിലാവും നമുക്ക് ഒരുപാട് പാടങ്ങള് നമ്മുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വയലുകള് ഒരുപാട് ഏ ഒക്കെ നികത്തി മനുഷ്യന്മാര് ന്നെ ഏഹ് ധാരാളം വീടുകളും മറ്റു അവരുടതായ കടകളും ഒക്കെ എടുത്തണ്ട്. ഒരു നെലക്ക് പറഞ്ഞാല് ഈ ജല മലിനീകരണം എന്നുള്ളത് എന്ത ചെയ്യ പ്ര പ്രകൃതിയെയും സ്വാധീനിക്ക മലിനമായ ജലം നല്ലതിൽ പ്രകൃതിയെ സ്വാധീനിക്കണ്ട് കാരണം എന്ത വച്ചാൽ പ്രക് ഓഹ് ഊ മരങ്ങൾക്ക് നല്ല വെള്ളം കിട്ടൂല- അങ്ങനെ ആ മരങ്ങൾ എന്താവും നശിച്ചു പോകാൻ കാരണമാകും വെള്ളം- എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളം എന്നാണ് കാരണം മരങ്ങൾക്ക് വെള്ളം വേണം മനുഷ്യർക്ക് വെള്ളം വേണം. മറ്റു ജീവികൾക്ക് വെള്ളം വേണം പക്ഷികൾക്ക് വെള്ളം വേണം ഇതിനെ- വെള്ളം മലിനമായാൽ ആര് കുടിക്കും ആര് കുടിക്കൂല ഇഞ്ഞി കുടിച്ചാൽ തന്നെ അവരിക്ക് രോഗങ്ങള് വന്ന് അവരൊക്കെ മരണപ്പെട്ടു പോകൂലെ അങ്ങനെ ഈ ഭൂമി തന്നെ ഇല്ലാതാകാൻ കാരണംആകും വെള്ളം മലിനംമാവാന്നുള്ളത്. അതായത് ഇപ്പോ എഹ് ചെറിയ തോതില് ഇതൊക്കെ വേനല് ക്കെയലൊന്നും പ്രശ്നല്ല പക്ഷെ- ഏഹ് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാരി ധാരാളം മാലിന്യങ്ങൾ അങ്ങനെ വന്ന് വന്ന് വന്ന് ഈ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലാവും അത് നമ്മള് നല്ല മെഷീനുകളിലും ഇട്ടുകാണ്ട് നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റ പറ്റാത്ത കോലത്തിലാവാൻ വരെ ചാൻസ് ഉണ്ട് ഇപ്പോ മാലിന്യം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്ക ആളുകൾ എന്താണ് ഇതിന് ഇതിനെ കുറിച്ച് ധാരാളം ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നമ്മളെ നാടുകളില് നടത്തണം മേലധികൃതർ നടത്തണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അവരും ഇതിനെ പറ്റിന്നൊക്കെ ശ്രദ്ധിക്കണം ആഹ് പറഞ്ഞോളൂ-
കൃത്യമായ രീതിയിയില് ഈ ബോധവൽക്കരണം കൊണ്ട്വരണം ഞാൻ പറഞ്ഞ കാരണം നമ്മുക്ക് പലപ്പോഴും ഇല്ലാത ആളുകൾ ഇല്ലാതായി പോകുന്ന ഇത്തരം ഇതാണ് അത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംസ്കരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കറിയില്ല അപ്പൊ പല ആളുകളും പൊതു ജനങ്ങൾക്ക് പലപ്പോഴും ഈ വിഷയത്തിൽ വിവരം ഇണ്ടാവുല അപ്പൊ വിവരമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും ഒരുപാട് ആളുകള് നമ്മുടെ ചുറ്റുപാടുണ്ടാവും അപ്പൊ ഇത്തരം ജനത്തെ മലിനീകരമാക്കുന്നതിനെ പറ്റും അതിന്റെ ആഘാതത്തെ പറ്റിയും അതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റിയും അതുണ്ടാകുന്ന അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ആളുകള് മുന്നിട്ട് വരണം അത് അതിൻ്റെ പഞ്ചായത്തിന്റെ കീഴിലൊക്കെ ആയി അല്ലെങ്കിൽ പ്രത്യേക സ്ഥാപനങ്ങൾ കൊടുക്കണം അല്ലാഎങ്കിൽ ഇതിന്റെ പ്രയാസനുഭവിക്ക ഇങ്ങള് പറഞ്ഞ പോലെ നമ്മക്കെന്നെ ഇണ്ടാവാ കാരണം നമുക്ക് അറിയ ഒരുപാട് ജലത്തെ ആശ്ര ആശ്രയിക്കുന്ന എല്ലാ ജീവികളും പല മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണങ്കിലും പക്ഷികളാണെങ്കിലും എല്ലാ ജീവികളും കൃഷിയൊക്കെ പ്രത്യേകിച്ചൊകെ ഈ കൃഷിയൊക്കെ ഇ ഇത്രം ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലയാണ് ഇത്രേ ഈ മലിനജലം കൊണ്ട് പല കൃഷികളും നല്ല വെള്ളം അതിനെല്ല കൃത്യമായ നനക്കാൻ നല്ല വെള്ളം കിട്ടാത്തത് കൊണ്ട് അത് ഒണങ്ങിപ്പോകുന്ന വാടി പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട്ണ്ട് അപ്പ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക കർഷകരാണെങ്കിലും എല്ലാളുകൾക്കും ബുദ്ധിമുട്ട് അനുഭവികേണ്ടിവരാണ് ഇത്തരം ഇത് കൊണ്ട് അപ്പൊ നല്ല നല്ല അവലോകനങ്ങൾ ഈ വിഷയത്തിൽ കൊടുക്കണം ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം പിന്നെപ്പൊ ഏറ്റവും അവസാനമായിട്ട് പറയാം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് ബുദ്ധിമുട്ടത്തില്ല നമുക്ക് വെള്ളത്തിന് ലഭ്യത കുടിക്കാനുള്ള വെള്ളത്തിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കുടിക്കാൻ നല്ല വെള്ളം കിട്ട്ണ് ല്ല എവ്ടെ പോയാലും ഇങ്ങനെ മലീനമായ വെള്ളാ പിന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന കുപ്പി വെള്ളങ്ങളൊക്കെ അയ്യൊ ഏതെങ്കിലും കമ്പനിയിൽ അവരിണ്ടാക്കിയെടുക്കുന്ന എവിടെ നെറക്കുന്ന വെള്ളം അത് കുപ്പി വെള്ളത്തിലായിട്ട് നമുക്ക് തരുന്ന അപ്പൊ എത്രത്തോളം അതൊന്നു ശുദ്ധിയാണ് എത്രതോളം വിശ്വസിക്കാൻ പറ്റൊന്ന് പറയാൻ പറ്റൂല അപ്പ കുപ്പിവള്ളങ്ങളുടെ ഒരു പ്രചരണവും ഇന്നത്തെ കാലത്ത് വലിയ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് എവിടന്ന് ഇതിന്റെ സ്രോതസ് മനസിലാക്കാനും അത് എവിടുന്ന ഇപ്പോ നമ്മ സം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത്തരം കുപ്പിവെള്ളങ്ങളൊക്കെ എടുക്കുന്ന ചെല കുണ്ടുകളിൽ നിന്ന് ചെല ഈ കിണറുകളിൽ നൊക്കെ എടുക്ക്ണ്ട് പറിണേക്ക അപ്പൊ ആ കിണറകളൊക്കെ എത്രത്തോളം വൃത്തിയാണ് അതന്നും നമുക്ക് പലപ്പോഴും അറിയില്ല അപ്പൊ ഇതാണ് കുടിക്കുന്ന മനുഷ്യര് നമ്മള് തന്നെ കുടിക്കാനുള്ളത് നമ്മള് തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാര് വെള്ളത്തുൻ്റെ അപ്പൊ നമ്മള് ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ചെയ്തിലെങ്കില് വലിയ ആകാതം നമുക്കും നമ്മുടെ സമുദായത്തിനും വരാൻ പോകുന്ന എല്ലാവിധ സമുദായങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഈ ഒരു വിഷയത്തിന്റെ വീക്ഷണം അപ്പോ നിങ്ങക്ക് എന്തെലും വേറെന്തങ്കിലും പറയാനുണ്ടോ വിഷയത്തില്
ഏഹ് നമുക്ക് ഇഞ്ഞി ഇപ്പോ ഇതുവരെ നമ്മള് ഒരുപാട് ചർച്ച ചെയ്തില്ലേ ഇനി ഇപ്പ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ തന്നെ ജലത്തിന്റെ മേഖല പറഞ്ഞാല് നമുക്ക് അത്യാവശ്യവും അത് വളരെ വിശാലമായ ഒരു മേഖലയാണ് അപ്പൊ ഇഞ്ഞ്മ്മക്ക് പിന്നേരു സമയത് പിന്നീട് ഒരു സമയത്ത് നമ്മക്ക് ഇതിനെ കുറിച്ച് ഇനി ഒരുപാട് ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതല്ലേ പിന്നാ
അതെ അതെ നമുക്ക് അവസാനിപ്പിക്കാ താങ്ക്യു താങ്ക്യു നന്ദി
എന്നാ ശരി